ആഹ് അമ്മ വിളിച്ചാരുന്നു
കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ്
ആഹ് എനിക്ക് തോന്നണ് എൻ്റെ എന്തോ ഇതായി ഓഫായി കിടന്നാന്ന്
റ് റേ റേഞ്ച് ഇല്ലാഞ്ഞിട്ടാണോ നേരത്തെ കൊറേ
കേക്ക്ൺല്ലേ
ആഹ് കേ‌ക്കി‌ണ്ട്
ആഹ് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ
ആഹ് നേരത്തെ ഞാൻ ചെറിയോര് പണീലേനി
എന്തെടുക്കുവായിര്ന്ന്
വേറേ കോളിലായ്രുന്നു അമ്മ വിളിച്ചാര്ന്നേ വീട്ട്ന്ന്
വീട്ടീന്നോ ആഹ് ഹാ ഹാ ഹാ വീട്ടിലൊക്കെ പോവാറുണ്ടോ എപ്പളും.
വീട്ടില് അങ്ങനെ പോവാറൊന്നുവില്ല വി ഇ ഞാൻ നിക്കണ വീട്ടില് ഞാനും ആഹ് ഭർത്താവും കുഞ്ഞും മാത്രള്ളൂ അച്ഛനും അമ്മയൊക്കെ തറവാട്ടിലാണ് അപ്പം വീടൊക്കെ പെട്ടെന്ന് പോയാ പിന്നെ രണ്ട് എന്തായാലും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടെ വരാൻ പറ്റുവൊള്ളു.
വരൊള്ളു അഹ് ഞങ്ങള് ഞങ്ങള് ഹസ്ബൻന്റൊള്ളപ്പന്ന ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരാ ഴ്‌ച്ചേക്ക നിന്നിട്ടേ പോവുള്ളൂ കാരണം ഞ ക്ക്‌ നല്ല ദൂരോണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരോണ്ട്.
ആണോ അത്രേയുണ്ടോ
അത്രേം ഉണ്ട് അതോണ്ട് ഞങ്ങള് വല്ലപ്പോഴേ വരോള്ളു ഇല്ല ബൈക്കി മാത്രം. ഞങ്ങള് ബൈക്കില് ആഹ് ബൈക്കില് വരും അതോണ്ട് ഇപ്രാവശ്യം പോയപ്പോ എനിക്ക് ഈ ഒര് ആക്റ്റീവ എടുത്തു തന്നൂട്ടാ ഞാനും കുഞ്ഞും കൂടെ ഇവിടന്ന് അ വിടെ വരെ എന്റെ വണ്ടീ പോയി.
അയ്യോ അത്രേ ദൂരോ.
ആഹ് അവരെല്ലാരും എന്നെ വഴക്ക്‌ പറഞ്ഞിരുന്നു ഇത്രേം ദൂരം ആരോടിക്കും ആൺ പിള്ളേര് ഓടിക്കൂല്ലല്ലോ അത്രയും ദൂരോ റ്റ ഇരിപ്പ് കൊച്ചിനേം വെച്ചോണ്ട് പോയന്നെക്കെ പറഞ്ഞു പക്ഷേല്ലേ പെട്ടന്ന് ഞങ്ങള് ഒരു മൂന്ന് മണി മൂന്നു മണിക്കൂറെടുത്തില്ല പെട്ടെന്ന് ചെന്ന് ശെ ഇപ്പ ഈ റോഡ ക്കെ നല്ലതായത് കാരണം പെട്ടെന്ന് ചെന്ന് ഈ വെളു ഈ വെളു കുഞ്ഞ് വർത്താനം പറഞ്ഞക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങളങ്ങ് അടിച്ചു പൊളിച്ചു പോയി
നല്ലേ ആഹ് എന്നാലും എന്നാലും നല്ല ബലൊള്ള ആൾക്കാരൊക്കെ അവ്ടെം വരെ എത്തിക്കാൻ കഴിഞ്ഞൊള്ളു
അല്ല വേറൊരു സംഭവോണ്ടേ ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷേ ആയിട്ടുള്ളു വണ്ടി എടുത്തിട്ട് ഒരു വർഷേ ആയിട്ടുള്ളു.
ആഹ് അതിന്റെ തെളപ്പിലായിരിക്കുല്ലേ
അത് ആയിരിക്കാം. പക്ഷേ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് ഈ ലോങ് ഇങ്ങനെ ഓടിച്ചോണ്ടേ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാ.
ആഹ് കാറോ കാറ് ഓടിക്കോ.
കാർ ഓടിക്ക ഓടിച്ചിട്ടില്ല എനിക്ക് ലൈസൻസ് എടുക്കണം ഓണം കഴിയുമ്പളേ അതൂടെ എടുക്കണം എന്ന്ച്ചാ ടൂ കിട്ടൂല അല്ല എന്നോട് പറഞ്ഞ് ടൂവും ഫോറും ങ്കുട ഒരുമിച്ച് എടുക്കാൻ പറഞ്ഞ് അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഈ ടൂ എടു ക്കാൻ പറ്റുവോ എന്നുള്ളത് തന്നെ എനിക്ക് ഒറപ്പില്ല കാരണം എനിക്കറിയില്ലല്ലോ ഓടിക്കാനായിട്ട് അപ്പൊ അതും ങ്കുട ഫോറും ങ്കുട എടുത്ത് വെറുതെ പണി മേടിക്കണ്ടന്ന് വെച്ച്
സ്കൂട്ടി പഠിച്ച സ്ഥിതിക്ക് അതും വല്യ കാറൊന്നും വല്ല്യ വിഷയം ഒണ്ടാവില്ല.
ഒരു കോൺഫിഡൻസ് വേണല്ലോ എനിക്ക് ആ അപ്പ അത് കിട്ടി കഴിഞ്ഞപ്പോ ഇപ്പ ഒരു കോൻഫിഡൻസായി അപ്പ ഞാന് ഓണം കഴിഞ്ഞിട്ട് ഫോറൂടെ എടുക്കണോന്ന് വിചാരിച്ചിരിക്കാ
പോയ സ്ഥിതിക്ക് എന്തായാലും നല്ല ഇത്ണ്ടാവും ഓൽ
ഒണ്ട് ഒണ്ട് ഒണ്ട് ഞാനിപ്പോ ഫോർ എടുക്കാന്ന് എന്താച്ചാലേ നമുക്ക് കൊണ്ട് നടക്കാലോ
ആഹ് അത് അല്ലെങ്കി ആഹ് അതെ മറ്റേ
നാട്ടിൽ എടുത്തിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹ് അതെ അതെ നാട്ടില് എടുത്തിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാ ഓടിക്കാനും കൊണ്ട് നടക്കാനും ആരും ഇല്ല അതു കൊണ്ടാണ് എടുക്കാത്തത്
ഉം
അത് നമ്മള് പഠിക്കുവാണെങ്കി നമുക്ക് തൽക്കാലം അത്യാവശ്യത്തിനൊക്കെ കൊണ്ട് നടക്കാല്ലോ ലോങ്ങൊന്നും അല്ലെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കണ്
തന്നെയാണോ ഡിഗ്രി ഒക്കെ പഠിച്ചേ
ആഹ് ഇവിടെ അടുത്തു തന്നെ ചേർത്തല
ആഹ് പ്ലസ് ടു ഏതാ എടുത്തെ
ഹ്യുമാനിറ്റീസ് ആരുന്നു
ആഹ് അതും ഹ്യുമാനിറ്റീസ് തന്നല്ലേ ആർട്സ് സ്പോ ആർട്സ് സ്പോർട്സ് ഇണ്ടൊക്കെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടോ
പിന്നെ എല്ലാത്തിലും ഒണ്ടായിരുന്നു സ്പോർട്സ് ഒണ്ടായിരുന്നു ഞാനില്ലേ ആഹ് ഞാൻ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ളതാ മറ്റേ ഓട്ടത്തിനക്ക
ആണോ എന്നിട്ടാണോ ഇവിടെ പി എസ് സി ഒന്നും എഴുതാതെ നിക്ക്
ആഹ് അതാ ഞാൻ പറഞ്ഞെ ഇത് മറ്റേ യു പി സ്കൂളിൽ പഠിച്ചോടപ്പളാ ഈ സ്റ്റേറ്റില ഓടാൻ പോയ്പത്തേകും ഇല്ലേ വീണ് നെഞ്ചടിച്ച് വീണ്
ആഹ്
അത പിന്നെ എനിക്ക് കൊറ കൊറച്ച് കൂടെ ഓടിക്ക പെട്ടന്ന് കെതക്കും പേടിയായി പിന്നെ ഞാൻ ഒന്നിനും പോയിട്ടില്ല
ഉം കുഴപ്പമില്ല നമ്മള അതങ്ങനെ അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത വിട്ടാൽ മതി ഇതെന്തായാലും ചെയ്ത ചെയ്തു നോക്കിക്കോളൂ കാരണം ഇത്ര ഹൈ ചറ്റും ഇത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ജിമ്മിനൊക്കെ പോക കൊണ്ട് കൈക്കും കാലൊക്കെ നല്ല ബലം ഉണ്ടാവും അപ്പം പിന്നെ അധികം കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല പരീക്ഷ ഒന്ന് പരീക്ഷ പാസ ആവുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനൊക്കെ രണ്ടും മൂന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ എക്സാം എനിക്ക് ഫിസിക്കൽ കിട്ടാഞ്ഞിട്ടാണ് നമ്മുടെ ശരീരം തീരെ ബലമില്ല സ്ട്രെങ്ത്ത് ഇല്ല
അതെ ഈ ഫിസിക്കൽ ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ഒത്തിരി ഈ ഇതാവാനും പാടില്ല എന്നാ അത്യാവശ്യം വേണന്താലും
ശരീരത്തിനെ
ആഹ് അതെ അതെ ആഹ് നിന്റെ അത്ര ഒന്നുമില്ല ഞാൻ നൂറ്റ അറുപത്തിനാലേ ഉള്ളൂ
അറുപത്തിനാല് ഉള്ള എന്നാലും കുഴപ്പമില്ലല്ലോ
ആഹ് ഇല്ല പക്ഷെ അത് അല്ല അത് ഹൈ ജമ്പ് ലോങ്ങ് ജമ്പും ഒക്കെ പുഷ്പം പോലെ നിനക്കൊക്കെ കിട്ടും ട്ടും കാരണം അത്രയും നീള വല്ലൊക്കെണ്ടോ ഒന്ന് ചാടിയ ആഹ് പാ കഴിഞ്ഞ്
അത്രേന്നെ
ഈ എന്താ ആഹ് ആരും ഇതെന്താ പറഞ്ഞന്നില്ലേ
ഇ നമ്മള ഇതിനെക്കുറിച്ച് ആരോട് സംസാരിക്കുന്നില്ലല്ലോ അങ്ങനെ എല്ലാരും ഇങ്ങനെ കാണുമ്പോ എഴുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറയാ ഇല്ല ഞാൻ എഴുതുന്നില്ല അത്രേ പറയൽ ഇല്ലു പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാറില്ല അവരൊന്നും ചോദിക്കാറുമില്ല
ഏയ് നമ്മൾ ചെയ്യുന്ന ശുദ്ധ മണ്ടത്തരാണ് അത് എന്താ ചെയ്യാ പിന്നെ ചെയ്യാതിരിക്ക രുത് കൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് ഇനിപ്പോ ഇക്കൊലത്തൊന്നുണ്ടാവില്ല ഇക്കലത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി വരാനുള്ള പരീക്ഷകളിലൊക്കെ അപ്ലൈ ചെയ്ത് ഇടാം മുപ്പത്തി ഈ ഫോഴ്സ് ഫോഴ്സിന്റെ ഒക്കെ ഇപ്പത്തി എത്രങ്ങണ്ടോ ഉണ്ടോന്ന് തോന്നും അത് അവരു നമ്പറുണ്ടാവും ആഹ് നമ്പറിലോട്ട് വിളിച്ച് ചോദിച്ചിട്ട് എന്താ ചെയ്യണ്ടന്ന് പി എസ് സിയുടെ ഓഫീസ് ഉണ്ടാവല്ലോ അവരുടെ ആഹ് നമ്പറിലോട്ട് വിളിച്ചു ചോദിച്ചാ അവര് പറഞ്ഞു തരും എന്താ ചെയ്യണ്ടുന്നു പുസ്തകമൊക്കെ വായിക്കുവോ
വായിക്കും എനക്ക് നോവലൊക്കെ ഭയങ്കര ഇഷ്ടാ
എനിക്കിഷ്ടം നോവലുകളൊക്കെ എങ്ങനെ
മറ്റേ ഇതില്ലേ ഏറ്റവും പ്രിയപ്പെട്ടത് നിന്നോടന്ന് പറഞ്ഞട്ടെ അതില് രണ്ട് പാർട്ട് ഇ കഴിഞ്ഞു സെക്കൻഡ് പാർട്ടിപ്പോൾ വായിച്ച് തുടങ്ങി കുറച്ചായതേള്ളൂ
ഉം ഉം അപ്പൊ എന്താ പി ജി ഒന്നും ചെയ്യാഞാ
കേട്ടില്ല
പീജി ഒന്നും ചെയ്യാഞ്ഞ എന്തേ
കല്യാണം ഒക്ക കഴിഞ്ഞ് പിന്നെ കൊച്ചായി പിന്നെ ഇതിന് കൊറച്ച് വയ്യായിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിന്ന്
ഒരാ ഒരാളല്ലോ
ഒരൊറ്റൊരെണ്ണ ഉള്ളൂ കൊറച്ച് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പെ ഫിക് സ് പിന്നെ കൊർച്ച് പൊറകിലായിര്ന്ന്
ആഹ് ആർക്ക് കുഞ്ഞിനോ നിനക്കോ
അങ്ങെനെ
മോക്ക് ആഹ് ആഹ് ആഹ് ആഹ് അതെന്താ പൻ
ഉം പനി വന്നതാ പനി കൂടിപ്പോയി അങ്ങനെ അല്ല നമ്മളെ കൊച്ച് ചെറിയ ചൂടേണ്ടായ്ര്ന്ന് അ അന്നാണെങ്കിലേ ചേട്ടെന്റെ വൈഫിനെ ഇങ്ങെനെ എട്ട് മാസാവായിട്ട് കൂട്ടിക്കൊണ്ട് പോവായ്ര്ന്ന് അപ്പം വീട്ടില് നമ്മെളെന്തേലും ഫംഗ്‌ഷം വന്നാ
നമ്മള് ചെറിയ ചൂടാന്ന് പർഞ്ഞ്ട്ട് കാര്യല്ല മക്കൾക്കൊക്കെന്ന് പറഞ്ഞാ പെട്ടെന്നാണ് മക്കള്ന്നല്ല നമ്മെളെ ശരീരത്തിൽ പെട്ടെന്നാണ് പ്രതികരണ ശേഷി കൂടിയിട്ട ട്ട പൊ നമ്മെടെ ശരീരത്തിന്റെ ചൂട് കൂടാ അപ്പൊ വേഗം നമ്മെടെ തല ചോറിനെയാണ് അത് ബാധി
ബാധിക്കുന്നെ ഇവക്ക് ചൂടായിട്ടൊന്നും അങ്ങെനെ ഇല്ലാര്ന്നു ജെസ് റ്റ് ഭയെങ്കെരെ ചെറിയ ചൊമെയും ജലദോഷവും അങ്ങെനെ ണ്ടായ്ര്ന്നാെള്ളു അപ്പൊ ഞങ്ങളെന്തേലും ഫങ്ഷൻ വന്ന് കഴിഞ്ഞാ പാെർ ത്തൊന്നും ഫുഡ്ഡെടുക്കുല്ല വീട്ട് തന്നെ എല്ലാരും കൂടെ വെക്ക്ണം താ അവിടാ ഹസ്ബന്റിന്റെ വീട്ടില് അപ്പൊ അതിന്റെ കൊർച്ച് തെരെക്കെക്കെ ആയി ഇവെളെ ശ്രദ്ധിച്ചില്ല ന്നെ വൈകിട്ട് ഇവര് പോയി കഴിഞ്ഞപ്പോ ഇവർക്ക് ഈ നമുക്ക് കൊണ്ടുവന്ന പലഹാരവാെക്കെ തിരിച്ചു കൊണ്ടാേയ് കൊട്ക്ക്ണൊര് ചടങ്ങ്ണ്ട്
ഉ
അവിടുന്നാെര് മുപ്പത് മുപ്പത് കിലോമീറ്റർ അട്ത്താണ് അവറ്ടെ വീട് അപ്പൊ ഞാനും ചേട്ടെനും കുഞ്ഞും കൂടെ അവളെ കൊൺ ഇവളെയും കൂടെ കൊണ്ടാ പോയെത് അന്നേരം ഇവെള് വന്നപ്പോ ചർദിക്കെയെക്കെ ചെയ്തു അപ്പഴും നമ്മള് കാര്യമാക്കീല്ലാ വന്ന് വള് ക്ഷീണത്തി കെടന്നാെറങ്ങി രണ്ട് മൂന്ന് മണിക്കൂറായിട്ടും എഴ്ന്നേക്ക്ണ്ല്ല ഒരു വയസ് കഴിഞ്ഞ് അപസ്മാരം അപ്പത്തേനും ചെന്ന് വിളിക്കാൻ നോക്കിയപ്പഴാ ചൂട് തീ കണക്ക് പൊള്ള്ന്ന്
അപ്പം വേം നനച്ച് ഇട്ട് കൊട്ക്കങ്ങെനെ
നമുക്ക് അറിയില്ലായ്ര്ന്നു ഈ നനച്ച്ടണംന്നുള്ള കാര്യം അന്നെനിക്കറിഞ്ഞൂടായ്ര്ന്ന്
ആഹ് എനിക്ക് അതേപോലെ എന്റെ കുഞ്ഞിന് ഇതേപോലെ പെട്ടെന്ന് പനി കൂടിയിട്ടേ കണ്ണാെക്കെങ്ങെ
ശരി
പ്പതിന് പിന്നെ ഡോക്ടർ വേഗം ന വേം ഉട്പ്പൊക്കെ വലിച്ച് കീറായ്തെ വലിച്ച് കീറിട്ട് വേഗം നനച്ച് താെടെച്ച് താെടെച്ച് താെടെച്ച് താെടെച്ച് മരുന്നിനെക്കാൾലും നല്ലെത് ഏറ്റവും ബെ ഏറ്റവും നമക്ക് പിന്നെ നമ്മളെ ശരീത്തിന് എഫെക്റ്റാവ വേഗം നനച്ച് തു തുണികൊണ്ട് ഇങ്ങെനെ താെടെക്ക്യ താെടച്ചാേണ്ടിരിക്ക്യാ നമ്മളാണെങ്കിലും വെലിയ ആൾക്കാരാണെങ്കിലും നനച്ച തുണി വെച്ച് ഇങ്ങെനെ താെടച്ചോണ്ടിരിക്ക്യാ
അത് അറിയില്ലായിര്ന്നു അങ്ങെനെ ഞങ്ങള് ഹോസ്പിലി കൊണ്ടയപ്പത്തേനും അവിട് ന്നാ ഡാേക്ട്‌റ് ബാക്കില് മറ്റേ ചൂട് കാെറയാൻള്ള മര്ന്നൊക്കെ വെച്ച് തൊടക്കാൻ പറഞ്ഞു നമ്മടേല് തുണിണ്ടാർ ഒന്നുല്ല ഇവള് ഭയെങ്കെര കരച്ചിലായിര്ന്ന് അങ്ങെനെ ഞങ്ങള് ടർക്കി വങ്ങിക്കാനാന്നും പർഞ്ഞ് പാെർത്തോട്ടെറെങ്ങിയതാ പാെർത്തോട്ടെറെങ്ങിയപ്പോ എന്റെ മ ടീല് ഇര്ന്നോണ്ട് ഇവെള് ഭയങ്കരവായിട്ട് അനങ്ങ്ന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് അടങ്ങിയിരിക്ക്ന്ന് പർഞ്ഞ് വഴക്കിട്ട് ഇവള് ഇങ്ങെനെ ഫിക്സ്കോമിങ്ങെനെ ഇതാണ്ന്ന് നമുക്ക് അറിയത്തില്ലായിര്ന്ന് ചുമ്മാ കാല് കയ്യിട്ട് അടിക്കുവാന്നാേർത്തിര്ന്ന് പെട്ടെന്ന് നോക്കിയപ്പഴാ കണ്ടത് അപ്പ തന്നെ ഒര് പ്രെ പ്രെയ്വെറ്റ് ആശുപത്രിടെ വാത്ക്കലായ്ര്ന്നു വേഗം അവിടെ കൊറേ നേരം ഡോക്ടർമാർ നോക്കീട്ടാെന്നും ല്ലായ്ര്ന്നു അവിടെ ഒരാബുലൻസ് വിളിച്ച് വേറാെര് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അവ കാെറേ നേരം നോക്കി
ആഹ്
ന്നട്ടൊന്നും പറ്റയില്ല അന്നിട്ട് പിന്നെ അവിടന്ന് നേരെ പുഷ്പഗിരീന്ന് പർഞ്ഞിട്ട് തിര്‌വല്ലേലൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ട് ചെന്നു അവിടെ കൊണ്ട് ചെന്ന് ഇവെര് കാലേലൊക്കെ കുത്തുമ്പോഴാെന്നും അനങ്ങുന്നു പോലും ഇല്ലായിര്ന്നു ലാസ്റ്റ് ഡോക്ടറ് പറഞ്ഞ് എന്ത് ഒരു കൊറൊഞ്ഞൊന്നുണ്ടെങ്കില് കിട്ടത്തില്ലായിരുന്നൂന്ന് അത്ര ഇതായി പോയായിര്ന്ന് ഭയെങ്കെരെ ബുദ്ധിമു
നമ്മക്ക് സ സത്യായിട്ടും അല്ലെങ്കി അല്ലെങ്കി നമ്മള് ഇതിനെ പറ്റ്യൊക്കെ ആദ്യേ അന ർഞ്ഞിരിക്കണം നമ്ക്ക് വല്ല മ ക്കള് അവർക്ക് പറയൻറിയില്ലല്ലോടാ? എന്താണ് വിഷയം? അവർക്ക് എന്താണ് ശരീര- ത്തിലുള്ളത് എന്നുള്ളത് പറയാൻ അറിയില്ലല്ലോ? നമ്മൾ ഇത് ഓരോന്നും
നനക്കുമ്പതീനും പനി കൂ ഇവിടെത്തെന്നാന്ന് വി വെള്ളത്തിൽ ഇങ്ങനെ തുണി ഉക്കപ്പോഴ ഇടുന്നെ. നമ്മള് പനിയൊക്കെ വരുമ്പോ സാധാരണ കുളിപ്പിക്കത്തൊന്നും ഇല്ലല്ലോ?
ഇല്ല, പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യന്നുല്ല. നമ്മള് പനി വന്നല് കുളിക്കൊക്കെ ചെയ്യാം.
ഉം പക്ഷെ ഇവിയൊക്കെ നമ്മള അങ്ങനെ പൊതുവേ അങ്ങനെ ആരുന്നില്ലെ, ഇപ്പൊ ഞൻ കുളി പ്പിക്കും. പിന്നെ ഭയങ്കര ധാര തലയിൽ അത് ഒത്തിരി ഭയങ്കരമായിട്ട് ഇതായായിരുന്നു. എന്നിട്ട് ഭയങ്കര തലയൊക്കെ ഇങ്ങനെ സ്വന്തായിട്ട് അടിക്കുക. ഉപദ്രഹിക്കുക അങ്ങനെ ഭയങ്കരതായിരുന്നു. ആ ആഹ് ഇപ്പൊ ഒകെ ആയി. എന്തോ ഭാഗ്യത്തി ഓക്ക, എന്നിട്ട് ഇവർക്ക് കയ്യിൽ അനസ്തേഷ കൊടുക്കാനായിട്ട് എന്തോ ഇതാണ്ട് ഇവ കാലിനാ കൊടുത്തത് അനസ്തേഷ. എന്നിട്ട് ആ ഒരു കാലോണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അല്ല നമ്മക്കേ ഒരു ഭാഗം കുഴയും വലിയ ആൾക്കാർക്ക് തന്നെ ഒരു ഭാഗം കുഴയും നമ്മള ആകെ കുഴയും.
ഞങ്ങള് വർ
അത് മക്കളെ ന്നാലും അത് നമ്മള് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യണത്, നമ്മള് പനി ഇനിയിപ്പോ ചെറിയൊരു പണിയണെങ്കി കൂടി ആദ്യം ആശുപത്രിൽ പോകണ സമയത്ത്, നനച്ചു തുടച്ച് നമ്മുടെ ശരീരം തണുപ്പി പ്പിക്കുക, പിന്നെ ആ ആ ശരീരം നമ്മുടെ ശരിരം തണു കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂടാവാൻ കുറെ സമയടുക്കും, ഒരിച്ചിരിങ്കിലും സമയെടുക്കും. ആ സമയത്തുള്ള ആശുപത്രി അത്ര എത്തിച്ച ഉണ്ടാവില്ല നമുക്ക് അറിയില്ല ആ സങ്കടം വേറെതെന്നെ തന്നെയ ആവല്ലേ? അറിയാതെ ചെയ്തു പോയല്ലോന്ന്.
ഉപ്പാദി ഏഴ് ദിവസംന്ന്, അതിനൊരു പത്ത് പന്ത്രണ്ട് ദിവസം കുഞ്ഞിന് അന ഇപ്പ പോതും ഒന്നുല്ലായിരുന്നു. ദൈവമേ, ജീവിതത്തി ഇത്ര ഒര് ഇത് ഇതുവരെ വന്നിട്ടില്ല വേറെ
അനുഭവിച്ചിണ്ടാവില്ല. മക്കൾക്ക് കൂടെ വേറെ വരുമ്പോഴേ സഹിക്കാൻ കഴിയില്ല.
ഹു ഭക്ഷണം കഴിക്കാൻ പറ്റ ഇ അങ്ങനെ.
ഉം
ടി ഒരിക്കരു കോൾ വരുന്നു ഞാനിപ്പ വിളിക്കേവെ ഓ ഓക്ക ശരി
അ ശരി ആഹ്